ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം?
എന്താ കടന്നൊറങ്ങാന് എന്താ പരിപാടി?
എന്താ അങ്ങനെ ഇരിക്കുണു ഒറങ്ങാൻ നോക്കണം കൊർച്ച് കയ്യുമ്പളേക്കിന്
അതെ അത് പർഞ്ഞപ്പാ ഞാൻ ഇങ്ങനെ വടെ കളി കാണാൻ നിക്കേന്നു കൊർച്ച് കയ്ഞ്ഞ ഇവടെ ഫുഡ് ബോളൊടങ്ങാൻ നിക്കാണ് അപ്പം ബ്രസീൽൻ്റെ കളിക്കെ ഇങ്ങനെ ഫുട്ബോള് ഇങ്ങനെ കാണാൻ നിക്കെനി ഞാനൊരു തരത്തില് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നൊരാളാണ് ഇപ്പം ഫുട്ബോള് കാണാനും കളിക്കാനൊക്കേണ് ഇപ്പൊ നമുക്ക് ഒന്നാമത് ഇപ്പൊ ലോക ക പ്പിന്റെ സമയൊക്കെ ആണല്ലോ ഇപ്പോ ഇപ്പം കൊറച്ചായിട്ട് ഒർ ക്ക് തീരല്ലേ ഇങ്ങനെ ഈ കളി ഫുട്ബോള് കാണാ രാവിലിം രാത്രിം ഇല്ലാതെ ഇങ്ങനെ കളി കാണല്ലേ അപ്പൊ ഇന്ന് പ്പോ ഇന്നിപ്പോ രാത്രി പത്തരയ്ക്ക് കളി തൊടങ്ങിയ ഒരു പന്ത്രണ്ടര വരെ കളിണ്ടാവും പിന്നെ പ്പം നാളെ രാവിലെ
ആറരക്ക് അടുത്ത കളി അങ്ങനായ്ട്ട് നാളെ രാത്രിക്കെ കള്യ അപ്പൊ ഫുട് ഫുട്ബോൾന് താല്പര്യള്ള ഒരാളെ സംബന്ധിച്ചടത്തോളം ഒറക്കില്ലാത്ത സമയം കൂട്യാണ് ഇപ്പം ഈ ലോക കപ്പിൻ്റെ സമയം അപ്പം ഞാനിപ്പോ ഇങ്ങനെ ഒന്നാമത് നാട്ടിലിപ്പോ ഫുട്ബോള് കളിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ അതുകൊണ്ട് ഹരാണ് ഇങ്ങനെ കളി കാണാന്ന്ള്ളത് ക്കോരു ഇഷ്ടള്ളാളെ അപ്പൊ ഞാന് വല്ല പ്രധാനപ്പെട്ട മാച്ചളൊക്കെ കാണൽണ്ട് ഫുട്ബോളില് കളികളൊക്കെ കാരണം അച്ചാല് നമുക്ക് ഒരുപാട് ഇഷ്ടതാരങ്ങള് ഇണ്ടെങ്കിൽ പോലും നമ്മള് ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ണെ ഒരാളെ സംബന്ധിച്ചോട്ത്തോളം അവന് ഇപ്പോ ചെറിയ എല്ലാരും കളിക്കാര്ണ്ടാവും ഇപ്പം ഒരു മെസ്സിയാവട്ടെ, റൊണാൾഡോ ആവട്ടെ തുടങ്ങിയ പ്രമുഖ കളിക്കാരെയും ഒരുപോലെ ഞമ്മള് ഇഷ്ടപ്പെടും സംഭവം നമ്മള് അങ്ങട്ടും ഇങ്ങട്ടൊക്കെ എതിർക്ക്ണ്ടെങ്കിലും കളിയാക്കലൊക്കെ ഇണ്ടാവും പക്ഷെ സ്വാഭാവികാണ് ഒരു ഫുട്ബോളിനെ പ്രേമിക്കുന്ന ആളെ സംബന്ധിച്ചെട്ത്തോളം അവന് കളി കാണാന്നുള്ളത് എയ്ക്കാരം അവൻ്റെ ഉദ്ദേശം പിന്നെ ആഹ് ഒരു കളിൻ്റെ ഒര്തീനനുരിച്ച് നമ്മള് ഇങ്ങനെ പരസ്പസരം കളിയാക്കല് കളോക്കെണ്ടാവും ഞാനും ഇത്തരത്തിലിങ്ങനെ ഫുട്ബോൾനെ ഇഷ്ടപ്പെട്ന്ന ആളാണ് കാരണം ഞമ്മക്കറിയാ ഞമ്മളെ ചെറുത്തിലൊക്കെ ഞമ്മക്ക് ഫുട്ബോളൊക്കെ ഓർമ്മണ്ടല്ലോ ഞമ്മള് രാവിലായ ഞമ്മള് സ്കൂളില്ലാത്ത സമയങ്ങള് കളിക്കാ രാവിലെ മുതൽ കളിക്കാൻ പോകും വൈകുന്നേരം വരെ കളി ച്ച് കുത്തർക്കും പിന്നെ ഒയ് വ് ദിവസങ്ങളില് കളിക്ക അതൊക്കെ രസായിരുന്നു പക്ഷെ ഇന്ന്പ്പോക്കുമ്പോ ഫുട്ബോളൊക്കെ പരമാവധി പോയി പണ്ടത്തെക്കെ കളിക്കണ്ടം കളിക്കാള്ളെ ഗ്രൗ കളിക്കാള്ളെ സ്ഥലങ്ങളൊന്നും ഇപ്പ ഇല്ല ഇപ്പം എല്ലാരും ടർഫ് ഫ്‌ പോലുള്ള ഒരു ഇതിലേക്ക് ചുറ്റി ഒരു എല്ലാരും ആഹ് ഒര് തീലേക്ക് ഒതുങ്ങി ന്ന്ള്ളതാ എല്ലാർക്കും പണ്ടത്തെ ഇമ്മക്കന്നെ അറിയാ എല്ലാരും സ എല്ലാരും എർങ്ങിട്ട് കൗങ്ങ് വേട്ടാ ന്നട്ട് പോസ്റ്റുത്ത പിന്നെ ഗ്രൗണ്ടന്നാക്ക പുല്ലെട്ട അതൊക്കെ ഒരു രസള്ള കാലേര്ന്നു പക്ഷേ ഇന്നിപ്പം ആർക്കും ഇത്തരം ഇതിനോട് താല്പര്യല്ല ഇപ്പ എല്ലാരും സ്വന്തായിട്ട് ഒരു ഫുട്ബോള് ന്ന്ള്ള തീതന്നെ സ്വന്തായി പിന്നെ മൊബൈല് കളിക്കുന്ന രീതിയായി എന്നാണ് എന്റെരു അഭിപ്രായം ഇങ്ങക്കെന്താ പറയാള്ളത് ഫുട്ബോൾനെ പറ്റി
ഫുട്ബോൾനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായ പറയ്ണത് കാരണം ഫുട്ബോള് പറിണത് പ്രായ വ്യത്യാസല്ലാതെ ചെറിയോരും, വല്യോലും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് മാത്രല്ല ഇന്ന്പ്പ അയ്ന്റോര് കാലഘട്ടം കൂടിയണല്ലോ ഫുഡ്ബോള് നടക്ണേ അത് പറയുമ്പോ ഇൻക്ക് ഈ ക്രിക്കറ്റിനെക്കാട്ടിലും കൂടുതല് താല്പര്യള്ളത് ഫുട്ബോളാണ് അത് കളിക്കുമ്പം തന്നെ പിന്നെ മനസ്സ്ക്കൊരു സമാധാനം പിന്നെ ഒരു സന്തോഷം ലഭിക്കും ഈ ഫുട്ബോള് കളിക്കുമ്പം അതേപോലെ തന്നെ അത് ആസ്വദിക്കാൻ കഴിയും ഓരോ ഗോളൊക്കെ അടിക്കുമ്പം അതെന്തെയ്യാ ആസ്വദിക്കാന്ള്ളോരു കഴിയും പിന്നെ നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ ഫുട്ബോൾ കൊണ്ട്. കാരണം നല്ല ആരോഗ്യം ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ പല ആളുകളും പിന്നെ എന്താ ഡോക്ടർമാരൊക്കെ ഇപ്പോ ഈ വയറ് സംബന്ധമായ രോഗങ്ങൾക്കും വയറ് ചാടുന്നതിനും അതിനൊ ഒരുപാട് പരിഹാരങ്ങളായിട്ട് അപ്പൊ അതേപോലെ തന്നെ വലിയ രോഗങ്ങളൊക്കെ പരിഹാരമായിട്ട് വ്യായാമാണ് പറയാറുള്ളത് അപ്പൊ ഈ ഫുട്ബോള് ഒരു കളി എന്നുള്ള അത് മാ ത്രല്ല അതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഫുട്ബോളിന് നിക്കെ എന്താ വിഷയത്തിൽ പറയാനുള്ളത്
അതെ അത്ങ്ങെ പറഞ്ഞത് ശരി കേട്ടോ ഞാൻ ഇങ്ങനെ ആരോഗ്യപരമ പറഞ്ഞപ്പോൾ ഉള്ളതാണ് ഇപ്പൾ ഞാൻന്നെ എൻ്ന്റെ സുഹൃത്തുക്കൾ അവർക്ക് ഈ വെള്ളിച്ച അസ്ഖ ഉണ്ടല്ലോ അത് പലപ്പോഴും അവർക്ക് ഞാൻ കണ്ടിട്ട് ഞൻ ഓരൊന്നും അത് ചെരിപ്പപ്പെടാതെ കളിക്കലേ അപ്പൊ ഞമ്മക്കാര ഇിപ്പോ ഇ എല്ലാവരും കളി - - ക്കുമ്പോല്ലൊരു ബൂട്ട് അങ്ങനത്തെ കാലിന്ന എന്തേലൊക്കെ സാധനട്ടിട്ട കളി പക്ഷെ അന്നത്തെ കളി എന്റെ സുഹൃത്തുക്കളൊക്കെ അവര് ചെരുപ്പില്ലേ കളി അപ്പൊ അവർക്ക് സ്വാഭാവികമായി ഒരു മണ്ണ് നമ്മള ശരീരമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവിക ഒരുപാട് അസുഖങ്ങൾക്ക ഒരു തരത്തില്ൽ അത് നല്ലൊരു മാഗമാണ്ന്ന് പലപ്പോഴ ഡോക് ഡോക്ടർമാർ പറയണ്ട് അപ്പോ എനക്ക് തന്നെ എൻ് എൻ്റെ കുടുംബത്തില ഒരാളോട് ഇങ്ങനെ ഇത്രം ചികിത്സയുടെ ഭാഗമായിട്ടും ചെരിപ്പിടാതെ നടക്കാനൊക്കെ പറയണ്ട് അപ്പൊ ചെരുപ്പടതെ കളിക്കാ എന്നുള്ളത് ഒരു തരത്തില് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം വെച്ചാല് എനിക്കും ഫുട്ബോൾ ഫുട്ബോൾ ആണ് ക്രിക്കറ്റിനക്കാള ഇഷ്ടം അത് ഒരു രസകരമായ കാര്യംന്ന് വെച്ചാല് ട്രിക്കല് ചില ഇപ്പം നമുക്ക് ബാറ്റ് ചെയ്യാനോ ബോൾ ചെയ്യാനോ ചിലപ്പോ അവസരം കിട്ടില്ല വെറതെ ടീമിനാണ്ണ് കേറി കൂടാന്നുള്ളതണ്ടാണോ പക്ഷെ ഫുട്ബോൾകുമ്പോ എന്താല നമക്ക് ടീമിനുണ്ടെങ്കിൽന്താലും ബോൾ തൊടൻ കിട്ടും. അപ്പൊ ഗോളിക്കണും തൊടാ കിട്ടും മുമ്പിൽ കളിച്ചാെങ്ക ബാക്കലികാണ തൊടൻ കിട്ടും അതുകൊണ്ട് നമക്ക് ആഹ്കളി എന്നുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം ഒരു മനസ്സമാധാനം കിട്ടുംഈ ഫുട്ബോള് ക്രിക്കറ്റ് ഇങ്ങനെ ആകെ ബിലാകെ കിട്ടോ ഇ ഔട്ട് ബോൾ ചെയ്യൻ കിട്ട അങ്ങക്ക ഒരു അങ്ങനത്തെ ഒരു പിറുപ്പറക്കലൊക്കെ നമക്ക് ഈ ക്രിക്കുറ്റണ്ടകും ക്ഷ അതുകൊണ്ട് തന്നെ ഞാന് ഫുട്ബോൾ അത്രമേല എനിക്ക് ഇഷ്ടമാണ് കാരണം നമുക്ക് എല്ലരും പരസ്പരം ഒരു ഐക്യത്തോട ഒരു കളിക്കുന്ന ഒരു കളി കൂടിയാണ് ഇപ്പ നമുക്ക പരസ നമ്മളിപ്പോ പരസ്പരം സുഹൃത്തുക്കളാണെങ്കിൽ പോലും കളിക്കളത്തിലേക്ക് എത്തിയ പരസ്പര ശത്രുക്കൾയുന്ന രീതിയാണ് നമുക്ക് പലപ്പോഴ നമ്മൾ അനുഭവ ഉള്ളത് നമുക്ക ക്ക അറിയാം നാട്ടില് കളിടുമ്പോഴൊക്കെ പരസ്പരംമ്മൾ ടീമൾക്ക ഇങ്ങെ കളി നടക്കും അപ്പോ എന്തെങ്കിലൊക്കെ ഒരു ഹൻഡോ അല്ലെങ്ക എന്തെലുമൊ രീതിൽ ചെറിയ പ്രശ്നം ഉണ്ടായത് നല്ല അടി പിടിയവും പിന്ന അത് കളി കളിക്കളം വിട്ട പിന്നെ ആ സൗഹാർദ്ദവും ആ ഒരു ആ ഒരു രീതിയി തന്നെ മുന്നോട്ട് പോക അപ്പൊ ഇത് തരത്തില്ൽ സുഹൃത് ബന്ധും കൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള മഹത്വയായിട്ട് ഞാൻ മനസ്സ സ്സിലക്കണ കാരണം ഒരിക്കലും ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ ബന്ധമ ഇല്ലാതൊയിക്കുന്ന ഒരു അവസ്ഥ ഒന്നുമില്ല പക്ഷെ ഇപ്പോ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ കാണാൻ പത്രങ്ങളിലൊക്കെ പല പലപ്പോഴും ഇത്തം കളികള് മുഖേന പലരുടെയും ഈസ് ഹ് പലരെയും കുത്തിക്കാെന്നു അങ്ങനെ ഒരുപാട് സുഗ് ദുഃഖ വാർത്തകള് എക്കേണ് അപ്പോ അതെക്കെ മൻസ്സിലാക്ക്ന്ന അതെക്കെ മറ്റെഎന്തെങ്കിലും തരത്തില് അതിന് ബാധിച്ചിട്ട് ഇണ്ടാവും അതായിരിക്കാം ഇങ്ങൻത്തെ ഒരു കാരണാന്ന് മൻസ്സിലാക്ക്ന്ന് പിന്നെ ഇപ്പോ ഞാൻ പർണ പോലെ ഇന്ന് പണ്ടത്തെ ആ രീതിയൊന്നും ഇല്യ ഞാപർണ് ഹമ്ക്ക് ഇപ്പൊ പണ്ട്ള്ള കളിക്കണം ഇപ്പയാംപർണ് പണ്ടൊക്കെ അമ്മക്ക് ആള് രാവിലെ ഒരു ഹുസ്കൂൾ അവധിക്ക് ആയി താെടങ്ങിയാല് പരം പെട്ടെന്ന് ഗ്രൗണ്ട് ഒരു സ്ഥലം കണ്ടെത്തീറ്റ് അവടെ പുല്ല് ഒക്കെ വെട്ടാണ് ഇന്ന്ട്ട് കൗങ്ങ് ഒകകെ മുറിച്ചിട്ട് ഒരു പോസ്റ്റുത്തീറ്റ് ഒരു മാസം ഫുള്ള് കളിയെല്ലേ ആകെ രാവിലിം വെെനേരക്ക കളിയ്ക്കാരം പിന്നെ ഒരു ഉസ്കൂളൊർക്കുമ്പൊ ഉസ്കൂക്ക് പോവാന്ന്ള്ള ഒര് രീതിയാ ഇണ്ടാവാ പക്ഷെ ഞാം പർണ പോലെ ഇന്ന് ഇപ്പ അതൊന്നില്യ ഇന്നാലും ആ ഒര് ഹിംഗ് ഇക്ക് ഒര് ഒയിവ്കിട്ടിയാ ടർഫ് പോവാ പൈസാെട് ക്ക ആ രീതീകെക്കെ മാറി എന്ന്ള്ളതാണ് അപ്പൊ ഒരു ഒരു പരിവാടി ചിന്തിക്കാൻള്ള വിഷയുആണ് ഇന്നത്തെ കാലത്ത് ഫുട്ബോള് എന്ന്ള്ളത് നിങ്ങൾക്ക് എന്താണ് ഈവിഷയത്തില് പറയാള്ളത് ഇന്നത്തെ കാലത്ത് ഫുട്ബോളിനെ പറ്റി
അതെന്നെ ഫുട്ബോള് അത് പിന്നെ ഇന്നത്തെ കാലത്ത് ഫുട്ബോള് അത് അന്നും ഇന്നും വ്യെക്കെ എന്തിയ്യാ മനസ്സ്ക്ക് ആനന്ദം നൽക്ണ ഒരു കളിയാണ് പിന്നെ പണ്ടാണ് കൂട്തല് പിന്നെ കളിക്കൊക്കെ ഒരുപാട് ആള്കള് മുന്നട്ട് എറങ്ങീന്ന് ഇന്ന് വളരെ കൊറവാണ് പിന്നെ ഓരോരുത്തരും ഓരോരെ വിദ്യാഭ്യാസ ജോലി അങ്ങനെ ഇങ്ങനെക്കെ ആയിട്ടും ക്കെ ഓരോ ഭാഗത്ത്കൂടി തിരിനിണ്ട് മമാത്രാെല്ല പിന്നെ പണ്ട് അധിക സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ട്മ്പൊ ഇസ്കൂള് ലീവ്ള്ള ദിവസൊക്കെ എന്തീതീന്നു കളിച്ചീന്നു ഇപ്പ അങ്ങനെ പൊതുവേ അതെര് കൊറവ്വാണ് അതായത് ഈ ഫുട്ബോള്മന്ന് മാറിയിട്ട് പിന്നെ ഉം ഗെെമ് ഓൺലൈനായിട്ട്ള്ള ഗെെമ്കളാെക്കെ കാര്യങ്ങൾക്കൊക്കെ തിരിയാൻ തൊടത്തി അവടെ അപ്പ ശെരീരം അവിടെ അനങ്ങിണില്ല ഒചെൽപ്പാെ അവടെ മാനസികമായിട്ടും ഏഹ് പലേ പ്രശ്നങ്ങളും അവടെ സംഭവിക്ക്ന്ന്ണ്ട് ഇപ്പൊ ഇപ്പഗെെമക്ക അങ്ങനെ ശ്രദ്ധ തിരിയുമ്പൊ അവടെ വെല്യരു സമയം നഷ്ടപ്പെട്ട് പോണൂണ്ടേ ഇവടെ ഫുട്ബോളിൻ്റെന്നർണാല് അവടെ നമ്മള് ഒര്അല്പനേരം കളിച്ചാലും അത് ആരോഗ്യത്തിനൊര് ഗുണമായിട്ടാണത് മാർണത് പിന്നെ ഗെെമിന്റെ പോലെല്ല ഈ ഫുട്ബോള് എന്നുള്ളത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങള് നില ഇങ്ങനെണ്ട് അതേപോലെ തന്നെ സമൂഹത്തോട്ള്ള ബന്ധം പോറോഡ് ടീമാെള് ഓരോ നാട്ട്ന്ന് വെരുമ്പാെ അത് ഒര് സ് പിന്നെ ഓരോ നാട്കള് തമ്മില് കളിക്കുമ്പൊ കളിക്ക്ണ സമയത്ത് ഇപ്പ അവര് അങ്ങോട്ടും ഇങ്ങട്ടും ശത്രുക്കളെ പോലെ ആവുന്നെങ്കിലും പിന്നെ എന്തായിരിക്കും അവര് ആ ബന്ധം ആ നാടിനോടുള്ളാെരു ബന്ധം അവടെ നിലനിൽക്ക്ണ് ണ്ട് അതേപോലെതെന്നെ നല്ല ആരോഗ്യമുള്ളെര് ഹൃദയം അതായത് തലയിലൂടെ നീളം ഞമ്മള് എന്തിയ്യുന്നു ഓടേണ്ടി വെര്ന്ന്ണ്ട് അപ്പർ ഹൃദയമിടി പ്പ് കൂട്ടുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഇത് ഹൃദ്രോഗ സാധ്യത കുറക്കുന്നു അതേപോലെ തെന്നെ നമ്മളെ നേ അമിതഭാരം കൊറക്കും അതായത് തൊണ്ണൂറ് മിൻറ്റ് നീളുന്ന ഒര്കളിയിലൂടെ ശെരീരത്തിലെ വലിയൊരു ശതമാനം കലോറി എരിച്ച് കളയാൻ സാധിക്കും ഇപ്പെന്നാണ് ഇത് ശെരീരഭാരം തെന്നെ നിയന്ത്രിക്കാന് സഹായിക്ക്ണ ഒര് കാര്യാണ് അന്ക്കെന്താ വിഷയത്തിൽ പറയാള്ളത്.
അത് നിങ്ങള്ൾ പറഞ്ഞൊരു കാര്യട്ടോ ഒന്നാത് നിങ്ങള് പറ്ഞ്ഞന്താച്ചല് ഇന്നത്തെ കാലത്ത് ഗെയിം ഇപ്പൊ അമക്കറിയാ ഒരു സുലഭമായി കളിക്കുന്ന കുട്ടികൾ കളിക്കുന്ന ഗെയിമാണ് പെസ്സ് എന്നുള്ളത് ഈ ഗെയിം ഫുട്ബോള്ളന്നെ ഇപ്പോ ഫുട്ബോള്ന്റെ എല്ലാവിധ കാര്യും നടക്കുമ്പോ അതാ ഗെയിമിലും അതിനന്സര്ച്ച് മാറ്റം വരികയാണ് അപ്പൊ കുട്ടികൾ ആഹ് ഗെയിമിലേക്ക് ചുരു ചുരുക്കപ്പെട്ടോന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും നമ്മക്കെനറാം ഇന്റെ സുഹൃത്ക്കള് നമുക്ക് സ തമാശി പറയാണെങ്കില് പൈസ കൊട്ത്ത് ട്ടർഫളിക്കൻ വരും കളിക്കാൻ വെരും ന്നട്ട് അയ്നുള്ളിൽ കുത്തർന്ന് ഓല് ഗയിം കളിച്ചുത്തർക്കാ അങ്ങനത്തെ ഒരുപട് സുഹൃത്തുക്കളൊക്കെണ്ട് അത്രത്തോളം ഗെയിമിനോട് ഒരു തരത്തിൽ അടിമപ്പെട്ടു പോയി തോന്ന്ന്ന്ണ്ട് കാരണം ആഹ് ഗെയിമ് ഒരു തരത്തിൽ അങ്ങനത്തെ ഒരു പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം കൂടിയാണ് പക്ഷെ അത് അത്കൊണ്ടൊരു ഉപകാരുല്ല കാരണം ആരോഗ്യത്തിന് ഒര് ഒരു ഒരു കാരിയു അത്കൊണ്ട് കിട്ട്ണില്ല മറിച്ച് അമ്മക്ക് ഒരുപാട് അനാരോഗ്യം അഥവാ രോഗങ്ങളുണ്ടാവും. കാരണം ഏറ്റവും ച്ച ഏറ്റവും കുറഞ്ഞെച്ചാല് ഒരുപാട് കുട്ടികൾ അർദ്ധരാത്രികളിലും, പിന്നെ ഈ ഉറങ്ങേണ്ട സമയങ്ങളിലൊക്കെ ഗെയിം കളിക്കാ. അതിൽന്ന് വെര്ന്ന സ്ക്രീനിന്റെ ലൈറ്റുകൾ ആഹ് അതിൽ നിന്ന് വെളിച്ചം കണ്ണലെക്ക് അടിക്കുമ്പോ പല രീതിയിൽ മാനസികമായിട്ടും. ഒരുപാട് രീതിയിൽ ശെരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഇത്തരം ഗെയിമുകളായി മാറുണ്ട്. പിന്നെപ്പോ ഒരു കാര്യച്ചാൽ ഇന്നിപ്പോ ഫുട്ബോള് കൂടുതലായിട്ട് വാണിജ്യവൽകരിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ഇഷു ഏതായാലും നമ്മക്കറിയ ലോക ഫുട്ബോൾ, നോക്കണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു രീതിയിലാണ് ഇപ്പന്ന് കളികളൊക്കെ ഓരോന്നും പോകുന്നത് ഏതൊരു കളി കഹി കളി ത് കളിലെപ്പളും കളിയിലെ കളിക്കാരനെ മാറ്റാനാണെങ്കിൽ പോലും എന്ത് കാര്യം ഇന്ന്പ്പൊ ഫുട്ബോൾ ന്ന് പറയുമ്പോ തന്നെ നമുക്ക് ചിന്തിക്കല് പൈസ ന്ന്. കാരണം ഇതിന് ഏറ്റവും ഇപ്പൊൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് ഈ ലോകപ്പ് അമേരിക്കയിലെ കോടികൾ രീതിയില്, കോടികൾ വരി വഹി വാരി എറിയുന്ന ഒരു കളിയായി മാറി ഇപ്പോ. എന്തിനും കോടികൾ എറിയ പ്പൊ വിടെ പരസ്യം കൊടുക്കണമെങ്കിലോ, അല്ലെങ്കി എന്തെങ്കിലും ഒരു കൊട കൊടുക്കല്. പക്ഷേ കളി കാണാൻ പോണെങ്കിൽ പോലും ടിക്കറ്റ്നോക്കല്ലെ എത്ര ലക്ഷങ്ങൾ വെല വെരുന്ന ഒരു രീതിയിലൊക്കെ മാറി. അത്രത്തോളം കളിയെ കൂടുതലായിട്ട് വാണിജ്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ കാലത്ത് ഫുട്ബോൾ മാറി. അത് ഒന്നാമതിപ്പോ, അതിന്റെ രീതിയിലാണ് ഇപ്പോ ന്ന് ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ അയ്ന്റെ കാര്യ സമ്പ്രദായങ്ങളും അതിൻ്റെ ഓരോ രീതികളൊക്കെ പ്പോ. ആഹ് രീതിയിലേക്ക് മാറി തൊടങ്ങുണ്ട് അപ്പോ ഞാൻ പണ്ടത്തെ ആഹ് ഒരു രീതിലൊന്നുപ്പല്ല. പിന്നെ പലപ്പോഴും ഇത് പല ഐയ് രാഷ്ട്രങ്ങൾക്ക് അധികം സൗഹൃദം ഉണ്ടാക്കാനൊക്കെരു വേദി കൂടിയായിട്ടുണ്ട് നമുക്ക് എന്റെ ഒരു അഭിപ്രായം കാരണം നമുക്കറിയാ പല കളികളൊക്കെ നടക്കുമ്പോൾ പല രാജ്യങ്ങള് തമ്മിൽ സൗഹാർദ്ദപരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള വീക്ഷണം. നിങ്ങൾക്ക് എന്താ പറയാള്ളത് വേറെ
അത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പിന്നെ ഈ ഫുട്ബോളിൻ്റെ പേര് ഈ ഫുട്ബോൾ പറയുമ്പോ പ്പ നമ്മള് ഉറക്കം ഒഴിക്ക്ണത് വല്ലാതെ ബാധിക്കൂല്ല. ഈ സമയത്ത് ഈ കളി ഇഞ്ഞി പിന്നെ എപ്പോഴേലും കാണാനോ അതിനുള്ള അവസരം ഉണ്ട്. പിന്നെ ഞമ്മളിപ്പത് കളിക്കാൻ പോകാണെങ്കിലും നമുക്ക് സൗകര്യമായൊരു സമയത്ത് കളിക്കാം. ഗെയിം ആകുമ്പോൾ അതിങ്ങനെ അയ്ക്കൊരു അഡിക്റ്റായി മാറും അതിങ്ങനെ നിർത്ത് നിർത്താന്ന് വിചാരിക്കുമ്പഴും. പിന്നെയും അയിലങ്ങനെ തുടർന്നിട്ട്, തുടർന്നു കൊണ്ടേയിരിക്കും ഇതിനെ പറ്റിട്ടൊക്കെ ചർച്ച ചെയ്യണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോ നമ്മക്ക് ഈ വിഷയം ഇപ്പോ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കല്ലേ
അതെ. അതെ നമുക്ക് സമയം ഒരുപാട് കിട്ടുല്ലോ. അപ്പൊ ആഹ് നേരത്തെ ഇതൊക്കെ ചർച്ച ചെയ്യാനോക്കെ അവസരം കിട്ടുമ്പോൾ സംസാരിക്കാം. ഇപ്പ നമ്മക്ക് അവസാനിപ്പിക്കാം. ല്ലേ എന്നാ ശരി, ശരി.
ശരി